ആഹ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ ഹലോ
ഉ ഹലോ
കേക്ക് ക്കണല്ലേ ഹലോ കേക്കുന്നില്ലേ ആഹ കേക്കുന്നുണ്ട് ആഹ എന്തൊക്കെ വിശേഷം അവിടെ ആഹ വി എന്തൊക്കെ വിശേഷ സുഖല്ലേ
ആഹ് സുഖം
ആഹ ആക്ക കൊഴപ്പൊന്നുംില്ലല്ലോ
ഇല്ല കൊഴപ്പൊന്നുമല്ല സുഖമായിരിക്കുംുന്നു അവിടക്കങ്ങനെ മഴയൊക്കെ ഉണ്ട
ഉം മഴ ഉണ്ടോന്നോ ഇപ്പ ജൂൺ ജൂലൈ മാസം മല്ലേ മഴേ ഉള്ളൂ എന്നാ ഈക്കുറി കൂടുതലും മഴ പെയ്തിട്ടില്ലന്ന് ാലും ഉണ്ട് അവിടെ ഇങ്ങനെ മ
ഉ ആഹ ഇവിടെ അ നല്ല മഴയാണ് പുൊറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത ഭ നല്ല മഴയാണ് മഴ പെയ്യയാണെങ്കിൽ ഭയങ്കര മഴഞ്ഞഞ് രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നൊന്ന് വെയ്യേറക്കും മഴയുടെ പയ്യന്ന് തുടങ്ങി തുടങ്ങിയാ പിന്നെ നിക്കാതെ മഴയാണ് നല്ല മഴവും വെള്ള കണ്ട വിളിിച്ചച്ച് മുറ്റത്ത് കുടി ഒക്കെ നല്ല താണ് ഈ മഴക്കാലമായി അങ്ങനത്തെ ആ മഴ കൂടുതലായാലും പ്രശ്ന കാരണം നീതാ മഴ നല്ലോ അധികമായി കഴിഞ്ഞ ഓരോ ഭാഗത്ത കൂടി പ്രളയ ഉരുൾപൊട്ടലും വെള്ളം തൊടു കൂടി പോഴ കൂടിയ ഒെ ഒക്കെ വള്ളം കേയറിയിട്ടുള്ള ദുരന്തങ്ങള ഇനി അത് തന്നെക്കാം ഇനി മഴ പെയ്തില്ലെങ്കി പിന്ന അടുത്ത പ്രാവ്യം കത്തക്കമാ വെള്ളം കമ്മിയക്കാരം
അതെ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയഓർമ്മല്ല പിന്നെ നമ്മള് കഴിഞ്ഞല്ല ഇപ്പോൊ രണ്ട കൊല്ലം മുമ്പ് നടന്ന വയനാട് ദുരന്ത ക്കെ മറക്കാൻ കഴിയാത്തൊരു പ്രശ്നാണ് അവിടത്തൊക്കെ നിനക്ക് ഓർമല്ലേ
ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എണ്ണയിച്ചപ്പോ ഒരു സ്ഥലം തന്നെയ ഇല്ലാതാകാന്നൊക്കെ പറഞ്ഞാ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തല്ല വയന വയനാട്ടില ചുളർ മഴ ാ ചൂരുൽ മല അവിടത്തേക്കെ രാവിലെ ഉറക്ക ഒണഞ്ഞ് ഫോണ് നോ ്പ ഒരു സ്ഥലം തന്നെയാണ്ാായര അവസ്ഥ അത്ത അതൊക്കെ അൽവിിക്ക്പ ഇത്ര ജനങ്ങള്ൾ
പിന്നെന്താ അവിടുത്തെ സ്കൂളുകള് എന്താ ഓഫീസുകള് അതേമാതിരി വീടുകൾ എത്ര മനുഷ്യ അച്ചന്മാർ എത്ര മരിച്ചു പോയിന്ന്രുന്നീറ്റാ
അമക്ക ഒരാലക്കുമ്പൊ ഒരു
ആഹ ഒരു സങ്കടം ഉണ്ട് എന്താന്ന് വെച്ചാ അവരുടെ നമ്മളിപ്പോ നമ്മളിപ്പോ രാ കടന്ന അതൊ അതേ മാരി പ്പൊ നമ്മള് രാവില നീ ക്കുമ്പോ നമ്മളെ വീടാണ് പക്ഷെ അവര് രാവിലെ ണീക്കുമ്പൊ അവരുടെ നാടേ ഇല്ലെന്നാണ് ഞാൻ വയനാട് ശരിക്ക് കണ്ടിട്ടൊന്നൂല്ല പ ക്ഷെ വാർത്തെക്കെ കണ്ടാ ഇതെന്തായാലും സങ്കടം വരാ അവിടന്ന് ഒരാള് പറഞ്ഞിന്നല്ലോ നമ്മള് എണീറ്റപ്പൊ അവരുടെ നാടേ ഇല്ലെന്നാണ് അവര് പറഞ്ഞത്
ഉം ഞങ്ങൊരു പ്ര ദിവസം അവിട സ്ഥലം ജസ്റ്റ് കാണാൻ പോയി പക്ഷെ അവിടെ കണ്ട ഓരോ വ് ളുകളൊക്കെ ചെല വീട്ന് ഫുള്ളായിട്ട് തകർന്ന്ട്ടൊന്നുല്ല ഒര് ഭാഗം പക്ഷെ അവിട്ക്ക്‌ ഇഞ് ഓര്ക്ക് പ നിന്ന് താമസിക്കാള്ള ധൈര്യം ഉണ്ടാവ്ലല്ലോ കാരണം ഒരു ദിവസം നിച്ചപ്പോ ആഹ് ചെലെ വീട്കളൊക്കെ പറ്റേ തകർന്ന്ട്ടും ഓരോ വീട്ന്റെ ഉള്ള് കൂടെ ക്കവരെ ഫോട്ടോസും ഡ്രസും അല്ല ഇപ്പ എത്ര ആൾക്കാരാ മണ്ണിന്റെ അടില് ഇനി കടക്ണ് ണ്ടാവും
പിന്നെന്താ അത് ന്റെ
നമുക്ക് കണ്ടാ നെഞ് മൂന് നമ്മളെ കണ്ടാ അറിം ഒന്നും സംസാരിക്കാൻ തോന്നൂല സ് സ്ഥൽത്ത് എത്തിയെ കാരണം വീട്ന്റെയൊക്കെ പക്തിഭാഗം അങ്ങനെ വീടൊക്കെ ഉണ്ടാകാൻ എത്ര കഷ്ടപ്പെട്ട് ഇതായിട്ട്ണ്ടാകും ഒരും മഴ കാരണം നേരം വെള്ത്ത് നീചെപ്പക്ക് ഒര് രാജ്യം തന്നെ ഇല്ലാതാവാ ഒരു സ്ഥലം തന്നെ ഇല്ലാതാവാ എന്ന് പറഞ്ഞാ
പിന്നെന്താ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുല്ല ഞാൻ അതി നിങ്ങളെമാതിരി നേരിട്ട് കണ്ടിട്ടൊന്നുല്ലട്ടൊ ഈ റീൽസിലൊ ക്കെ നമ്മുടെ വാർത്തീലൊക്കെ കണ്ടിട്ടുള്ളൂ അത് കാണുമ്പോ തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പകുതി പേരെകൊള്ളൂ പോയിട്ട് പക്ഷെ നമ്മൾ അടീ കൂടി തന്നെ വന്നാ ന മ്മള് ജീവ ഇട്ക്ക്ന്ന ഈ കല്ലുകള് ക്കല്ലേ മേല് ന്ന്. ഇപ്പ നമ്മുടെ മല ന്റെ മോള്ന്നൊക്കെ ചെ നമുക്ക് ചെറിയ കല്ല് നമ്മുടെ മേ ത് തട്ടിയാതന്നെ നമുക്ക് വേദനേണ്. അ പോയീ വല്യ ഉര്ണ്ട കല്ലുകളെ ക്കെ മേത്ത് വന്ന് വീഴുമ്പളാണ് നമുക്ക് വാർത്തേൽ പറഞ്ഞിരി നല്ലശവ ശരീരങ്ങള് കൈയും കാലൊക്കെ ആയിട്ടാണ് ലഭിച്ചിരുന്നത്
ഒന്നും അറിയാത്ത നാളെ നീക്കണംന്ന് വിചാരിച്ച കിടന്നുറങ്ങലെ ന്നട്ട് നേരം വെളുത്തു നീക്കുമ്പോക്ക് ഉറക്കത്തിലല്ലേ സംഭവിക്കുന്നത് എന്തായാലും ഇന്നിവിടെ നല്ല മഴയാണ് അങ്ങനെ മഴ പെയ്യുമ്പോ തന്നെ അവിടു ഒത്തിരി എന്താ ഓർമ്മ വരിയ
അതെ എന്തായ നമുക്ക് ഇപ്പൊ മഴ പെയ്യുമ്പോ ഇപ്പൊ പേടിയാണ് പിന്നെപ്പോ നമ്മള് രണ്ടായിരത്തി ത്തി പതിനെട്ടിൽ നടന്ന പ്രളയം അതും നമുക്ക് എന്ത് സഹിക്കാൻ പറ്റാത്തെ എത്രയ ജീവനുകൾ എടുത്തൊരു പ്രളയ ആരുന്നുല്ലെ
ഉ അന്ന് നിക്കാതെ മഴ പെയ്യുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലത്ത ഉരുൾപൊട്ടിന്നൊക്കെ കേക്കുമ്പോ നമുക്ക് പേടിയാവ കാര്യം
അതെ ഞങ്ങളവിടെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് ഞാൻ പഠിക്കുന്ന സ്കൂള് കോട്ടപ്പാടത്താണ് എന്നിട്ട് ആ സ്കൂളിൽ ഈ മലൻ്റെ മുകളിൽ പാർക്കുന്നവരൊക്കെ ഞങ്ങളെ സ്കൂളിൽ വന്ന് താമസിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂളൊന്നുംല്ലല്ലോ മഴയായിട്ട് എന്നിട്ട് അവിടെ കൊടുന്ന് താമസിച്ച് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ സർക്കാരിന്റെ വകയും പിന്നെ ചില ആൾക്കാരൊക്കെ സഹായിച്ച് അങ്ങനെ ഭക്ഷണങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ അവരെ മഴ പെയ്യണ വരെ ഞങ്ങൾ സ്കൂളിൽ കൊടുന്ന് പാർപ്പി ഒക്കെ ചെയ്തിരുന്നു നിങ്ങളെ അവിടെ അങ്ങനെ എന്തെലും ഉണ്ടായിട്ടുണ്ടോ
ഒരു മലേരിയല്ല മലന്ന ഇല്ലാത്തരു സ്ഥലമാണ് ഇവിടെങ്ങനെ തന്നെ സ്കൂളിൽ കൂടെന്ന് പാർപ്പിച്ചു ഞ കൊറച്ചപ്പുറത്തൊക്കെ ഇങ്ങനെ സ്കൂളിൽ പർപ്പിച്ചുൊക്കെ പറഞ്ഞു ഇവിടന്ന് ഇങ്ങനെ നമ്മൾ വീട്ടന്ന് കഴിയുന്ന സഹായം സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടപോവാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ഞങ്ങ സ് ഇങ്ങനെ സഹായ കുട്ടികൾക്കുള്ള ഫുഡുകള് കാരണം ഈ കുഞ്ഞു കുട്ടികൾക്കൊന്ന് വലിയൊക്ക് എന്തെങ്കിലും കഴിച്ച് അവര് അവര് വിശപ്പടക്കും ഈ കുട്ടികൾക്ക് അങ്ങനെ എന്നും ല്ലോ ഉ അപ്പൊ ഇങ്ങനെ കുട്ടികൾക്കെല്ലാ അങ്ങനെ ബിസ്കറ്റ് കോറ അങ്ങനത്തെൊക്കെ കൊടുത്തിട്ടൊക്കെ നമ്മളെയ കൊണ്ട് കഴിയണുന്നത് എന്തെങ്കിലും സഹായിക്കുകന്ന് പറഞ്ഞിട്ട് ഇങ്ങെ എസ് എഫ്ഐ ഇങ്ങെ ഒരോ പാർട്ടിക്കാര് മന്നിയരുന്നു അപ്പൊ നമ്മളെകൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങള്ൾ കുട്ടികൾക്കല്ല ഫുഡ് ആയിട്ട് വെള്ളായിട്ടും ഡ്രസ്സ് ആായിട്ടും അങ്ങനൊക്കെ ക സഹായംട്ട നമ്മള് ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ ഉണ്ടായി ഈ ഏരിയയിൽ അങ്ങനെ താമസിപ്പിക്കലോ ഇതാക്കല അങ്ങനെണ്ടെന്നുണ്ടായി ല്ല കൊ
ആഹ നിങ്ങൾ പറഞ്ഞമാതിരി ഓരോ പാർട്ടിക്കാ പിന്നെ നമ്മളെ പട്ടാളക്കാരും അവരൊക്കെ ഉണ്ടാവുകൊണ്ട് ചിലരെങ്കിൽ ചിലർ രക്ഷപ്പെടുത്തപ്പോ നമ്മളെ ഒരു ലക്ഷത്തില അധികം ആൾക്കാർ മരിച്ച് കച്ചെങ്കിൽ അതില് പകുതി പേരെ ര രക്ഷിച്ചവരാണ് നമ്മള് പലരും മനുഷ്യന്മാര അവരുടെ ജീവം പോലും നോക്കാതെ അവരെത്രയോ പേരെ ജീവ നന്നാക്കിയിട്ടുണ്ട് അവരൊക്കെ ജീ ജീവന് അവരടുത്തായിരുന്നു ഉണ്ടായിരുന്നത്
ഉ പിന്നെ അവരൊക്കെ ഉണ്ടാകുകൊണ്ട് തന്നെയാണ് കൊറെേ ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സും കൊണ്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടൊക്കെ അതെയാണ് ഒരു ഇതൊക്കെ നമ്മള് ഉം കടന്നു പോയത് അല്ലെങ്കിലൊക്കെ മഴയത്ത് എല്ലാരും മഴയാണ്റ ത്ത് ക്കറങ്ങാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നിന്ന് ഇരുന്നക്കയാണെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടഴും ഈ അപകട മേഖലക്ക് ആ അപകട മേഖലക്കെ കഴുന്നോലൊക്കെ അവിടെത്തന്നെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇവിടെ കൂടന്നല്ലാതെ എന്തായാലും മഴ അങ്ങങ് നൽക്കാതെ പെയ്യുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വയനാട് ചുരമല അതൊക്കെയാണ് ഓർമ്മ വെര അവിടെയാണെങ്കിൽ ഇന്ന് നേരം വെളത്തുമ്പത്തേ നല്ല കാ റ്റും മഴേം
അതെ അതെപ്പ അപ്പ ഇപ്പ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണംന്ന് പറയാ മഴയാകുമ്പോളേ പിന്നെ ഈ മഴന്നല്ല ഈ നമ്മള ഈ മഴ പെയ്യുമ്പോ തന്നെ നമുക്ക് വൈക്ക് വികലൊക്കെ ഉണ്ടാവുല്ലോ സിറ്റ് ഔട്ടിലൊക്കെ വള്ളം ആവു നല്ല വൈകി വികൽ നല്ല ശ്രദ്ധിക്കണം മഴപെ ഒരുപാട് ശ്രദ്ധ ഉണ്ട് നമ്മളെ ഈ പ്രളയവും ചുഴിലിക്കാറ്റുകെ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മ മഴ പെയ്യുമ്പോ തന്നെ നമ്മള് നല്ല നോക്കണം
ഉം മഴ ചെറിയൊരു വള്ളല നമ്മള് കാണൂല്ല ഒക്കെ ചുറ്റും വെള്ളം
അതെ തീർച്ചയായിട്ടും പ്രശ്നംുണ്ടാവും ഇതേ മാതിരി എനിക്ക് എന്റെ മദ്രസൽ എന്റെ ഒരു കൂട്ടുകാരരുത്തി ഉണ്ടായിരുന്നു എന്താണ വെച്ചാൽ മഴ പെയ്യുമ്പോ അവടെ ടെ വീട്ടിൽ ഒരു വിരുന്ന് വിരുന്നിന് വേണ്ടി വന്നൊരു കുട്ടി വൈക്കി വീണ് മരിച്ചു ച്ചൊരു സംഭവം തന്നെ ഉണ്ട് ഒരു കുട്ടിക്ക് വയ്യാത്ത കുട്ടി ആയിരുന്നു അത് വൈക്ക് വീണ് മരിച്ചു ഈ മഴ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഇതൊക്കെ ഏത് ഒരു കുഞ്ഞിക്കു കുട്ടിയൊക്കെ നല്ല ശ്രദ്ധിക്കണം ഇണ്ടെങ്കി
ഉം ആഹ് വീടിനോട് കൂടെ തലടിച്ച് വീണക്കയാണെങ്കി പിന്നെ രക്ഷയില്ലല്ലോ തല ടേ പിൻഭാഗക്കെ തട്ടിയാ ഉം
അങ്ങനെയൊക്കെ ഓരോ പ്രശ് നങ്ങളാണ് മഴ മഴ കൊണ്ട് നല്ലതു ആണ് ട്ടോ ഇപ്പൾ നമ്മൾ ചൂട് കൂടുതൽ സഹിക്കാൻ പ കിട്ടില്ല അപ്പ നമ്മള് മഴ പെയ്യാൻ പറയും പക്ഷെ മഴ കൂടുതലായാലും പ്രശ്നമാണ് ഈ ചൂടും അങ്ങനെ തന്നെയാണ് ചൂട് പ്രശ്ന നമുക്കിപ്പോ ചൂട് നല്ല സഹിച്ചിരുന്നല്ലോ നമ്മൾ ഈ കുറിക്കെ
ഈ പ്രാവശ്യത്തെ പോലെ ചൂട് ഇപ്പോ അടുത്ത് ത്തൊന്നുണ്ടായില്ല എന്ന ഒരു മാസമൊക്കെ എന്തൊരു ചൂടേന്നു വീട്ടിന്റെ ഉള്ളില് ഫാനിന്റെ ചോട്ടിലിരുന്നാലടക്കം വിയർക്കുന്നര അവസ്ഥയായിരുന്നു
അതെ ഫേന്റെ ഉള്ളിൽന്ന് തന്നെ ആഹ് ഫേന്റെ ഉള്ളിൽ തന്നെ വന്നിരുന്ന ചൂട്ള്ള കാറ്റായിക്കൂടി നമ്മുടെ കടന്ന് നമ്മള് ലാസ്റ്റ് ഇപ്പൊ പ ന്ത്രണ്ട് മണിക്കൊക്കെ ചൂട് കാലത്ത് ഉറക്കം വന്നിരു ന്ന് അപ്പൊ ഒന്ന് ഉറങ്ങാൻ നോക്കുമ്പോ ഈ കറന്റും പോകും പിന്നെ വോൾട്ടേജ് ഇല്ല
ഓഹ് ഭയങ്കര ഒരു അവസ്ഥ തന്നെയായിരുന്നു എന്തായാലും അപ്പ ഇവിടെക്ക മഴയൊന്ന് കമ്മിയായി വരുന്നുണ്ട് മഴ നിക്കാ നേരം വെളുത്ത് മുതലേ തുടങ്ങിയ മഴയാണ് ഇപ്പൊ ചെറിയൊരു തു കാറ്റും മഴയും കാറ്റെടുക്കുമ്പോൾ അതിലും പേടിയന്നെ മരങ്ങളൊക്ക ചുറ്റോറുള്ളത് വീഴുവന്നൊ
പിന്നെന്താ അത് അതിന്റെരു ബുദ്ധിമുട്ടു ന്നെയാണ് വീടിനു ചുറ്റുക്കെ മര ങ്ങളിണ്ട് നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം നമ്മളെ വീടിൻ്റെ മേലിതെ മെലിക് ട്ടുവിണ നല്ല പ്രശ്നാണ് പിന്നെ നമ്മളിപ്പോ പുറത്ത് ട്ടറങ്ങിയാല് മരംവീഴിന്ന് നമ്മള മേത്തുക്കൊക്കെ വീണാ നല്ല പരിക്ക് പറ്റും അതൊക്കെ നല്ല ശ്രദ്ധിക്കും ക്കണ മയക്കാലത്ത് ഈ കാറ്റ് കാലത്തോക്കെ
ഉം ഇവി നേരം വെളുത്ത മുതല്ല് നല്ല ഒരു ചെറിയൊരു വിശ്വാസം കിട്ടണണ്ട് തോർച്ചയക്കെ കിട്ടണണ്ട്
അതെ ഇവിടെപ്പോ മഴ രാവിലെക്കെ ഇണ്ടായിരുന്നു ഇപ്പല്ല മഴനെ കുറിച്ചൊക്കെ പറയാൻ വെച്ചെങ്കീനി ഇപ്പ തീരന്നല്ല നമുക്ക് ക്കെന പിന്നീട് ഒരുസം വിളിക്ക
ആയിക്കോട്ടെ ആ ശരിയന്ന ആ
ശരി